ഹലോ
കേക്കുന്നുണ്ടോ
മഴണ്ടല്ലേ നിങ്ങളുടെ മഴണ്ടോ
ഏ ഇവിടെ മഴയില്ല
എന്തൊക്കെയുണ്ട് വർത്താനം
മഴ ഇങ്ങനെ പെയ്യാനായിട്ട്ങ്ങനെ റെഡി ആയി നിക്കണ്ട്
ഏ ഞങ്ങളവിടെ മഴയാണ്
അതെല്ലേ ആഹ് ആ ഇവിടെ ഇങ്ങനെ മങ്ങി നിക്കാ വെയിലും ഇല്ല മഴയും ഇല്ല
ഓ അത് ശരി
ആഹ്
ഓരോ ദിവസം ഓരോ സ്ഥലത്തക്കാര്ക്കരു മഴ അത് വഴി ഉം
കുട്ടികളൊക്കെ എന്തെടുക്കുന്നു
ഒക്കെ ഇവിടെണ്ട്
ആ സ്കൂള് തുറക്കാൻ പോവല്ലേ
ആഹ്സ്കൂൾ ഇറക്കാൻ പോയി ഇനിപ്പോപതിനഞ്ച് ദിവസല്ലേ ഉള്ളു
ആ ബുക്ക് യൂണിഫോം ഒക്കെ കിട്ടിയ സ്കൂളിൽന്ന്
ആഹ് വല് വല്യയ അവന് വാങ്ങിയന്ന് പെരുന്നാളുംന്തൊക്ക ഒപ്പായല്ലേ നല്ലതാ ആ അവർക്ക് ചെ ചെറിയ മക്കൾക്ക് കിട്ടും വല്യനും വാങ്ങണം എട്ടാം ക്ലാസ്സില
ആഹ് ആഹ് ആഹ്
എല്ലാ ആഹ് എല്ലാ സാധനവും വാങ്ങണം പൂണും അതി പിന്നെ പെരുന്നാളൊക്കെ ഉപ്പല്ലേ ആ ഇരുന്നപ്പഴ ആഹ് ചെലവല്ലേ ആഹ്
എനിക്ക് എന്റെ മൂത്താള് മാത്രം പഠിക്കണുള്ളൂ എൽ കെ ജിയുടെ ആയിട്ടുള്ളൂ പിന്നെ രണ്ടുപേര് ചെറുത ഉം
ച ചേർത്താനൊന്നും ആയിണ്ടാവൂലല്ലേ അപ്പൊ ആഹ്
ആഹ് ഒരാള് രണ്ടര വയസ്സ് ഒരാൾക്ക് അഞ്ച് മാസം
ആഹ്
എഹ്
വല്യന് മോനോ മോളോ
മോള് ഒരു മോള് ഒരു പിന്നെ മോൻ പിന്നെ മോള്
ആഹ് അപ്പൊ ആഹ് എന്നാലും വാണ്ടി വരും ഓരോന്നായിട്ട് ചെലവുകള്
ആഹ് ഹാസ്പിറ്റൽ കേസ് ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാ ഒരെ കാൽക്ക് വന്നാ മതി അത് മൂന്നാൾക്കും വന്ന് മാറണം
ആഹ് അതന്നെ ഇന്റെ മക്കൾക്ക് മൂന്ന് വയ ച്ചരേ ഹോസ്പിറ്റല കാണിച്ചപ്പ ഡോക്ടർ എറെ മൂന്ന് വയസ് വരെ കുട്ടികൾക്ക് അസുഖംണ്ടാവും ഒരു പ്രതിരോധ ശേഷി ഉണ്ടാവൂലല്ലോ കൊറവായിരിക്കല്ലോ
ആഹ്
ഇപ്പൊ ഒര് മൂന്ന് വയസ്സ് കഴിഞ്ഞരെ ഇപ്പൊ അസുഖംങ്ങോട്ട് വേർത്തിരിഞ്ഞഞ് പോയത് അവരെ ഓരോന്നായിട്ട ചെലവുകളും പിന്നെ
ആഹ് ഹോസ്പിറ്റലിൽ പോയ ഒരു പതിനയ്യായിരം
ആഹ് അതെ അസുഖൊന്നും തരാ അതൊക്കട്ടെ ഇല്ലതെക്കട്ടെ അറെ
ആഹ് അസുഖങ്ങളാണ്
പിന്നെ ഓരോ ദിവസം കഴിഞ്ഞു പോണം അങ്ങനെയാണല്ലോ ചെലവുകൾ കൂടി കൂടി വരല്ലേ
പിള്ളേർക്ക് വന്ന സമാധാനവും പോയി
ആഹ് ആഹ് മാക്കൾക്ക് അസുഖം വന്നാ നമുക്ക് സമാധാനം ഉണ്ടാ
അങ്ങനെ
ഇന്നില്ല
പിന്നെ ഇന്നെന്തു ട്ട കറി
കറിയോ?
ആഹ്
കറി ഇന്ന് ഞങ്ങക്ക് ഒരു ഫംഗ്ഷൻ ഇണ്ടായിരുന്നു അവിടെ പോയി അവിടെ ഭയങ്കര സെറ്റ് പരിപാടിയയിര്ന്നു
ആഹ് ആഹ് ആഹ്
ബിരിയാണി മന്തിയും ആഹ് എല്ലാ വിഭവവും ഇണ്ട്
ആഹ് ആഹ് ആഹ്
കോഴി പിന്നെ ചിക്കൻ ഫ്രൈ ഇണ്ടായിരുന്നു ബ്രോസ്റ്റ് എല്ലാ ഇതുണ്ട് അത് സെറ്റപ്പ് പരിപാടിയായിരുന്നു അപ്പ ഉച്ചക്ക് അങ്ങനെ കഴിഞ്ഞു
ആഹ് ഇനി വൈകുന്നേരം വൈകുന്നേരത്തേക്കുള്ള നോക്കണല്ലേ
ഓ വൈകുന്നേരത്തെക്ക് നോക്കണം
ഉം
ഇവിടെ ബീഫ് ഇതൊക്കെ ഇണ്ട് ഉണ്ടാക്കിന്ന് ആഹ് ചോറ് വെച്ച് വെച്ചു ആഹ് വെച്ചേച്ചു
ഞാൻ ദേ ചിക്കൻ കറി വെക്കാൻ പോ
എഹ്
ചിക്കൻ കറി വെക്കാൻ പോണ്
എഹ് അതെ ഇപ്പൊ കുട്ടികള് ചെറിയ മക്കളാവുമ്പോ വേഗം പണി കയ ിക്കണല്ലോല്ലേ ന്നാ നമക്ക് രാ വൈകുന്ന രാത്രിയാവുമ്പോ സമാധാനെക്കാരം
അ ആഹ്
ആഹ് ചിക്കൻ കറി ആയിരിക്കോ
ഓഹ് ചിക്കൻ കറി ഉം അവര്ക്കിത്തിരി പൊരിച്ചു കൊടുക്കേണ്ടി വരും
ഓ
പൊരിച്ചതാണ് ഇഷ്ടം
അഹ് ശരി അഹ് പൊരിച്ചത് കൊറെ കൊടുക്കാനും പാടില്ല ഇതേപോലെ ചെറിയ മക്കൾക്ക്.
ഞാൻ കൊറെ രണ്ട് മൂന്ന് കഷ്ണം ഇട്ത്ത് പൊരിച്ച് കൊടുക്കും.
ആഹ് അല്ല അവർക്ക് ഇഷ്ടല്ല നമ്മള് അങ്ങനെ ഇണ്ടാക്കി കൊടുക്കും. അല്ല അവർ കഴിക്കാ കഴിക്കാഞാ നമ്മക്ക് മന ഇപ്പൊര് താണല്ലോ അമ്മള് കഴിച്ചാട്ട അവർ കഴിക്കാതിക്കുമ്പം.
ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണേ മക്കൾക്ക്. ഭയങ്കര മടിയന്ന് വച്ച ഭയങ്കര മടി. വെജിറ്റബിൾസ് കഴിക്കില്ല.
ആഹ് ഓക്കെ എന്റെ മോളൊപ്പെ കല്യാൺ. ത്തിന് കൊണ്ടോയിട്ട് ഒരു വസ്തു തിന്ന്ട്ടില്ല.
ആഹ്
ഒരു പുടി പുട്ച്ച് അത് അതന്നെ അ പൊതീല് സാദാ ചോറ് മതി. സാദാ ചോറും മതിയറിം നാല് വയസ്സായിട്ടൊള്ളു. ഓക്ക് ഇപ്പൊ ബിരിയാണി ആയാലും മന്തി ആയാലൊന്നും വേണ്ട അപ്പ ഇടെ വീട്ടിലെത്തീട്ട് സാധാ ചോറ്ണ്ട്. അപ്പൊ നമ്മള് പരിപടിക്കൊക്ക പോയാ വീട്ടില് ചെലപ്പം ചോറ് ഇണ്ടാവു ലല്ലോ. ഫുഡ് ഉണ്ടാവൂല. അപ്പൊ സദാ ചോറുണ്ടോ സദാ ചോറുണ്ടോയ്ക്കും. നമ്മളൊക്കെ ഇപ്പം. അല്ലെ ഇപ്പഴ്ത്തെ ഇപ്പളെല്ലെ തിന്നൊള്ളു കൊറ്ച്ച് കഴുമ്പ ങ്ങനെയൊന്നും. കഴിക്കാന്നുണ്ടായാലോ ഓക്ക് ഇപ്പ ന്നെ വാണ്ട.
ആഹ് ആഹ് വീട്ടിലുണ്ടായിരുന്നോ ഭക്ഷണം.
ഏഹ് വീട്ടിലുണ്ടായിര്ന്നു. അതുകൊണ്ട് വന്നിട്ട് രണ്ട് പിടി തിന്നു. ഉം അങ്ങനെ ഒക്കെ കാര്യം
ഉം വേറെ വീട്ടിലെന്താ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കാ. കേക്കൊക്കെ ഇണ്ടാക്കോ.
കേക്കോ കേക്ക് ഞാന് അങ്ങനെ ഇണ്ടാക്കാറില്ല. പിന്നെ അല്ലാത്തതൊക്കെ ഇണ്ടാക്കും.
ഉം
ഫുഡുകൾ ആക്കി വല്ലതും ഉണ്ടാക്കും.
ആഹ്
പിന്നെ കുട്ട്യേക്ക് ബുക്കും-
എന്താ ആഹ് മോൾക്ക് മാത് ത്രം വേടിച്ചാൽ മതിയടാ അവൾക്ക് സ്കൂളിന്നന്നെ മേടിക്കണം നോട്ട്ബുക്കും ടെക്സ്റ്റ് ഒക്കെ സ്കൂളിന്നെന്നെ വേടിക്ക ണം.
അഹ് ആഹ്.
ഏഹ്.
എനിപ്പോമി . ഉം
മോളെന്താ ഇട്ക്ക്ണ്.
അവരിതേയ്. ഇവടെ കളിച്ച് നട.
ഫു ഫുഡ് കൊടുക്കാനൊന്നും ആയിറ്റ്ണ്ടാവൂല്ല
ഏ ചെറിയ ആൾക്കാ ചെറിയ ആൾക്ക ആയിട്ടില്ല. അഞ്ച് മാസം ആഹ്. ആറുമാസ ആവ്ണ്. അടുത്ത മാസആവുമ്പൊത്തും. കൊട്ത്ത് തൊടങ്ങണം.
ആഹ് കൊടുക്കാന്നില്ലക്ഷേ. വാണ്ടി വന്നാ കൊടുക്കും വാണ്ട്യേരു..
ഹ്ഹ് ഞാൻ കൊടുക്കണ്ട വച്ചിട്ടാ
ആഹ് കൈണൊതും കൊടുക്കാതെ നിക്കാനല്ലേ പാല് കൊടുക്കണേ നൊക്കൂലല്ലോ അതെ
ആഹ്
കാരണം പ്രതിരോച്ചേചികും വല്ലത് മുൽപ്പാലണല്ലോ മക്ക് ആവശ്യം
മ്ഹ് മൊലപ്പാലറ്റ് ഇല്ലാതാനും
ആഹ് നല്ലോണം കഞ്ഞിവെള്ളം ഒന്ന് കുടി കേണ്ടിത് നമ്മള് നല്ലോം കഴിക്കേണ്ടിം
ഞാനങ്ങനെ കഴിക്കില്ല ന്നാലും ഏയേ പിന്നേം ഡലിവറി സമയത് ഡലിവറി കഴിഞ്ഞ സമയതൊക്കെ ഓരോന്നൊക്കെ ചെയ്തിര്ന്നു പാല് വരാനേ
ആഹ്
ഒന്നങ്കട് ശരിയായില്ല്യ പാൽ ല്ല്യ ആഹ് കൊറെശള്ളൂ എന്നാലത് കൊടുക്കും ആഹ് പിന്നെ ഫോർമുല മിൽക്കാ കൊടുക്ണെ
ആഹ് ഓളുണ്ട്
വേറെന്താണ്
പിന്നെന്താ ടൂറും വെക്കേഷല് ടൂറും കാര്യങ്ങളൊക്കെ പോയിര് ന്നോ
ആഹ് ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് പോയി
ആഹ് മക്കളിം കൊണ്ട്
അതെ അതെ ആഹ് ഇല്ല ഞാന് ഇക് പൊർത്തു പോവാൻ ഭയങ്കര ഇഷ്ടാ
ആഹാ അസ്സ് ബടണ്ട് അസ്സ്ഇവിടെണ്ട അവിയിക് ഇക്കും ആഹ് ആഹ് അതോണ്ടൊരു പറയുമ്പോ പോവാലോല്ലേ
അങ്ങനെ പിന്നെ വെക്കേഷന് ആയിട്ട് വീട്ടിൽ പോയില്ലേ
ഓ വീട്ടിൽ പോയിരുന്നു മ്മ്ഹ് രണ്ട് ഇപ്പം മിനിഞാന്ന് വന്നതാ എന്റെ വീട് ഇവിടെത് അടുത്താണ് അപ്പോം അങ്ങനെ പോയിര്ന്നു മാദർസ്ക് പിന്ന അവിടെന്ന് അസ് ആക്കി കൊടുകു വ അടുത്തായോണ്ട് അതൊക്കെ സാധിക്കു അപ്പ പിന്നെ അങ്ങനെ പോയി
ആഹ്
നിങ്ങളെ വീട്
ഞങ്ങടെ വീട് ആഹ് പോയി പോയി പോയി കൊറച്ചുസം നിന്ന് പോന്നു
പ്പൊ വെക്കേഷനവുമ്പോളല്ലേ കയ്യോള്ളൂലേ
അതെ ഹ്ഹ് കൂള്സ്കൂൾ വ്ള്ള് വിട്ടുടങ്ങിയങ്ങനെയെണ്ല്ലോ. മക്കളെ വിട്ടുടങ്ങിയ പിന്നെമ്മക് പോയി നിക്കലൊക്കെ കണക്കന്നെ
മദ്രസ് കൂടെ ആകുമ്പോ ആഹ് പോക്കും ന്നടകുല്യ
ആഹ് മദർസ് ചേർത്തിട്ടില്ല
ആഹ് അതുകൊണ്ട് നമ്മക്ക് അതുവരെ അമ്മക്ക് നമ്മള ഇഷ്ട്ടത്തിന് സ്വാദ്രായി നടക്കാ
ആഹ്
അങ്ങനെ ഇണ്ടാവുള്ളൂ അല്ലാ എല്ലാരെ ഇതും
ഉം ഇവരിക്ക് ഫുഡ് കൊടുക്കാണേറ്റോം വല്ല്യ ട്ടാസ്ക് അത് ഞ്ഞാ പിന്ന അവര് പിന്ന ഫോണീക്കളി
ആഹ് ഫോണീക്കളി ഇപ്പം മിനിയാന്നിങ്ങള് വാർത്തയിക്കണ്ടോ
ആ ഒരു കുട്ടി ഇതിന്റെ മോളീക്കേറിന്ന് ഭീഷണിപ്പെടുത്തുന്നാണോ ഞാൻ കണ്ടു ഞാക്ക് ഞാൻ പിള്ളേർക്കാണിച്ചൊടുത്തില്ലാട്ടാ
ആഹ് അതൊന്നും കാട്ടി കൊടുക്കാൻ ഞാനും കാട്ടി കൊടുത്തില്ല അവര കണ്ടാണ്ടത് അതേപോലെ ചെയ്യോം ചെയ്യും ഇപ്പത്ത കാലത്ത് ഇപ്പഞ്ഞം മ്മളന്നേണ് കുട്ടികളെ വഷളാക്ണത് പിന്നെ യമ്മക്ക് തന്നെ ദുഃഖും ഖേദൊക്കെ വെരാ. നമ്മള് അങ്ങനെ നമ്മള് ഭക്ഷണം കഴിക്കാനും എല്ലത്തിനും ഇപ്പൊ ഫോണാണല്ലോ കൊടുക്ണെ നമ്മളായിട്ടല്ല പൊതുവിലെല്ലാ ട്ത്തും ആഹ് പൊ പൊതുവില് യെല്ലാ മക്കൾക്കും അതെന്നെ പറ്യാ അഞ്ച് മാസാ യോൽക്കും ആറാസായോൽക്കും ഏഴാസാ യോൽക്കും ചെറിയ ജനിച്ച കുട്ടി ക്ക് വരേ ഫോണ് കാണണം ഇപ്പം
ഉം
അയിന് അടിക്റ്റാവാ. പിന്നെ ഗെയിമ് കളിയേ ഗെയിമ് കളിയൊക്കപ്പങ്ങട്ട് അടിക്റ്റായിണല്ലൊ മക്കക്ക്
ആഹ്. ഇവടെ ഗെയിം അല്ല ഈ റീൽസ് കാണലാണ് പരിപാടി.
ആഹ്
വേറെ വല്ല വീഡിയോ വല്ല കഥകളാ അങ്ങൻത്തൊക്ക കാണാണെ കൊഴപ്പില്ല.
നല്ലതൊക്ക നല്ലതൊന്നും കാ ഏതിയാലും മ ക്കള് ഓരോ ന്ന് നമ്മള് ഓരോന്ന് കേൾക്കുമ്പോ സങ്കടാണ് മക്കൾ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പം ഇതായിപ്പോയി
ആഹ് ശരീട്ടാ മോളെ.
ആഹ് ഒ
ഞാനേ ഇപ്പ വിളിക്ക്യാ
ഓക്കെ